ആ എന്തെടുക്കുവാ
എന്തെടുക്കി എന്താ അങ്ങനെ ഇരിക്കുന്നു ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനിരിക്കായിരുന്നു
ഉം ന്താ ച് ദിൽഷ
എന്ത് വിശേഷം ഒന്നിനോടൊരു താല്പര്യില്ല എന്തൊരു മടിയാടോ മടി വന്ന് പോയി
ഉം എന്ത് പറ്റി മടി മടി
ആഹ് എന്താ പറയാ ഒരു കാര്യോം ചെയ്യാൻട്ട്ള്ള് ഉത്സാഹവില്ല ഒരു ഉഷാറില്ല ഉത്സാഹയില്ല എല്ലാത്തിനും ഒരു മടിയാ. പക്ഷെ നമ്മള് ഒരു പണി ചെയ്യണംന്ന് തീരുമാനി ചെയ് നമ്മക്ക് മടി മാറ്റാവുന്നേ ഒള്ളൂ ഉം.
അതെ.
നമ്മക്ക് ഒരു കാര് ര്യം ചെയ്യണംന്നുള്ള ചെയ്യണംന്ന് നമ്മള് തീരുമാനിച്ച് നമ്മളെറങ്ങി കഴിഞ്ഞാ നമ്മക്ക് ചെയ്യാവുന്നേയുള്ളൂ. നമ്മളിപ്പൊരു സ്ഥലത്ത് തന്നെ നിന്നു പോവ്വാണെന്നുണ്ടെങ്കിലവിടെ തന്നെ നമ്മള് നിക്കുവൊള്ളൂ. അവിടന്നെറങ്ങി നമ്മള് നടന്നാലാണ് ഒരു സ്ഥലത്ത് ചെല്ലാൻ പറ്റ്ആ. പക്ഷേ നമക് അതെന്താ ടാസ്ച്ചറാത്തെ ഇത്രംന്നു പറഞ്ഞ് കഴിഞ്ഞാ നടക്കില്ലല്ലോ നമ്മളതിന് വേണ്ടി പ്രയത്നിച്ചാലല്ലേ പറ്റുവൊള്ളൂ.
അതേ.
ഇപ്പഴത്തെ മ് ഏ ഇപ്പഴത്തെ കുട്ടികൾക്ക് ഇപ്പഴത്തെ ജനറേഷൻലെ എല്ലാ ചെയ്യാൻ അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രേ അവർ ചെയ്യുവൊള്ളൂ അല്ലാ ടെ കാര്യങ്ങള് ചെയ്യാനായിട്ടക്കവർക് ഭയങ്കര മടിയാ.
അത് ശരിയാ.
ഉം.
ഇവിടെ ഇവിടേം അങ്ങനെതന്നെയുണ്ട് ഭയങ്കര മടിയാന്ന് പറഞ്ഞാ ഭയങ്കര മടിയാ സം ആർക്ക് അപ്പഴ് ആഹ് പരീക്ഷ് എക്സാമാണേ പാ അയിന് സ്റ്റഡി ലീവ് കൊടുത്തിരിക്കുവാ. പ്പം പഠിക്കാന് ആഹ് കൊറച്ച് നേരോ ക്കെടുത്ത് ബുക്സ് നോക്കിയിരിക്കണ കാണാം പിന്നെ ഫോണ് ടിവി എക്കെയാ. പിന്നെ എന്തെങ്കിലും പറയുമ്പഴത്തേക്ക് ഭയങ്കര മടിയാണ് ഞാൻ പിന്നെ ചെയ്യാം കൊറച്ച് കഴിയട്ടെ അങ്ങനെയൊക്ക് ക്കെയാ പറയുന്നത്.
ഉം.
ജ്ജുവൊണ്ട് മതീ ചെല സമയത്ത് ചെലകാര്യങ്ങൾ ചെയ്യാന്നും പറഞ്ഞ് എണീച്ചും പിന്നേ കൊറേ കഴിയുമ്പോൾ അവൻ ഓടി പിന്നെ നാളെ ചെയ്യാം പിന്നെ മടിയായി.
ഉം. ഉം നമ്മളതങ്ങിനെ മാറ്റിവെക്കുന്ന അങ്ങനെ നമ്മളത് മാറ്റിവെക്കുന്നകൊണ്ടാണ് നമ്മടെ മനസ്സിൽ അതങ്ങനെയാ ചെയ്യാം പിന്നെ ചെയ്യാം പക്ഷെ നമ്മക്കൊരുഷാറുള്ള കാര്യാണെങ്കിലോ അത് നമ്മക്കത് ചെയ്തെടുക്കണം അല്ലേ നേടിയെടുക്കണം എന്ന് നമ്മക്ക് ഇന്ട്രെസ്ട്ടൊള്ള കാര്യാണെങ്കില് നമ്മളതെന്താക്കും ഒട്ടും ഇതാക്കാതെ അതായതു ആ പെട് ട്ടെന്ന് നമ്മളതിനെപ്പറ്റി ഓ ഇത് ചെയ്തെടുക്കണം ചെയ്തെടുക്കണം ചെയ്തെടുക്കണംന്നൊള്ള രീതില് പെട്ടെന്ന് നമ്മള് ഉം അതിനെപ്പറ്റി ഉം ഉം ചെയ്യാനായിട്ട് നമ്മള് തയ്യാറാകും. ഇങ്ങനെ നമ്മളെല്ലാകാര്യങ്ങളും മടി മാറ്റി വച്ചിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഉഷാറോടുകൂടി കണ്ടു ചെയ്യണം ഇപ്പം നമ്മളൊരു, ഞാനൊക്കെ മിക്കപ്പഴും ഞാൻ വിചാരിക്കും മുറ്റത്തു രണ്ടു ചെടിയൊക്കെ വച്ചു പിടിപ്പിക്കണം, ചെടിയൊണ്ടെന്നാലും രണ്ടു ചെടിയൊക്കെ വച്ചു വച്ചു പിടിപ്പിക്കണംന്ന്‌ വിചാരിക്കും എവിടെ, അപ്പോഴത്തേക്കും ഓഫ്‌ വെയിലായി ചൂടായി ഓ പറ്റൂല ഓ ഇന്ന് നടക്കൂല ഓ ഇന്നും മടിയായി ഇന്ന് ഞാനൊരു പത്തു മിനിറ്റ് റെസ്റ്റെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടു അങ്ങനിരിക്കും. എല്ലാ കാര്യത്തി ഇന്നൊരു എന്താ പറയ്യാ ഒരു ഉഷാറില്ല. പ്പഴത്തെ ജീവിത ഷൈലീന്റെ ഇതാണോ അതോ കാലാ അങ്ങനെ
പിന്നേ ഒരു ഉം ഒരു കാര്യംണ്ടു പിന്നെ പണ്ടത്തെപ്പോലെയല്ലല്ലോ ഇ പണ്ടത്തെ ആൾകാരെപോലെയൊന്നും നമ്മക്കിപ്പോ പറ്റുവൊന്നുവില്ല. അല്ലേ പിതാഹരിതിടെക്കയാണ്.
ഉം ഭക്ഷണരീതീന്റക്കെയാരിക്കും മൊത്തത്തിലൊരു മടി അലസത ആ എന്തെ ക്കെയാണ് പക്ഷെ പണ്ടത്തെ ഇതുപോലെയൊന്നുമല്ല കേട്ടോ പണ്ടൊള്ള ആൾക്കാർക്ക് എന്തേലും പ്രശ്നം വന്നാലവരത് ആ നേടിയെടുക്കണന്നൊള്ളൊരു ചിന്തയോടു കൂടിയ ക്കെ നടക്കുന്ന ആൾക്കാരായിരുന്നു.
അതേ
ഇന്നെല്ലാ കാര്യത്തിനും ചെയ്യാൻ മടി എടുക്കാൻ മടി പിന്നേ കൂടുതലീ കുട്ടികളൊക്കെ എപ്പോഴും എനിക്ക് തോന്നുണു ഇപ്പം ഫോണിന്റകത്തും ഒക്കെ
ആണ് ഫുൾടൈം ഇപ്പം എല്ലാം ഫോണിലാണല്ലോ.
ഉം ഉം നമ്മൾ ഇരുന്നെടത്തിരുന്നു എത്ര മണിക്കൂ റു വേണ്ടെങ്കിലും ആ സാധനം ഇരുന്നങ്ങു തോണ്ടിത്തോണ്ടിത്തോണ്ടിതോണ്ടി. അങ്ങനെയിരുന്നോളും. ഉം
അതേ
നമ്മള് നമ്മളത് അത് എന്താ ഒരു ഒരു കാര്യത്തിനോട് അത് ഒരാഗ്രഹം തോന്നി ചെയ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അങ്ങനെന്നെയാ. നമ്മളാ ആ ഒരാഗ്ര ഒരു കാര്യം ചെയ്തെടുക്കണന്നൊള്ളൊരാഗ്രഹം തോന്നി അതിനു വേണ്ടീട്ടു നമ്മള് പ്രയത്നിക്കണം പ്രയത്നിക്കാത്തകൊണ്ടാണ് ആ ഒരു പ്രശ് ച്ചൻ വരുന്നത് പ്രയഗ്നിച്ചു കഴിഞ്ഞാൽ നമുക്കാ ഒരു പ്രശ്നം വരില്ലല്ലോ നമ്മളത് ചെയ്ത ചെയ്തു പോകും പിന്നെ വേറെ വേറൊരു കാര്യംണ്ട് നമുക്കിപ്പം നമ്മളത് ചെയ്യാൻ മുന്നോട്ട് ഇറങ്ങിയില്ല നമ്മൾ ചെയ്തില്ല എങ്കിൽ അത് നമുക്ക് ചെയ്തോണ്ട് തരാൻ ആൾക്കാരുണ്ടെങ്കില് നമ്മളെന്താക്കും മടി പിടിച്ചവിടിരിക്കും ഇരിക്കോളൂ നമ്മള് ചെയ്യില്ല മ് ചെയ്യില്ല രാവിലെ ഒരു കാര്യം ചെയ്യാനെടുത്തിട്ടിട്ട് നമ്മൾ ആ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചെയ്യാം എന്ന് വിചാരിച്ച അവിടെ ഇരുന്ന് ഇരുന്ന് ഇരുന്ന് ചിലപ്പോൾ മിക്കവാറും എന്താവും ആ ഒരു കാര്യം ചെയ്യുമ്പം
ചെയ്യത്തില്ല
നമ്മള് നമ്മളെന്താ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു ഞ്ഞിട്ട്ഴഞ്ഞ് ഉള്ള ബാക്കിയുള്ള സമയങ്ങളില് നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുക്ക് കുഴപ്പില്ല പക്ഷെ അത് നമുക്ക് ചെയ്യാൻ മടിയാണ് എന്തിന് മനസ്സിൽ ഇങ്ങനൊരു പൊറകോട്ട് വലിക്കുന്ന പോലെയാ മടിയാ ചില എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് മടിയാ
എനിക്ക് ഞാന് കൊറച്ച് ദിസായി കൊ കൊറചോസായിമ്പം ബാക്കി നിറച്ച് പുല്ലാണ് അപ്പൊ ഞാനാ തൊടി ഭാഗത്തെ പുല്ല് പറിക്കാണ് കുറച്ച് ദിവസായി പക്ഷേ ഇപ്പ എനിക്ക് മടി മടി മടി മടി മടി ഇന്ന് ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ കറണ്ടില്ലാരുന്നു ന്ന് അപ്പൊ ഞാനെന്ത ഫോണില് നെറ്റ് ഇല്ലാതൊണ്ട് ഞാൻ പത്ക്കെ ആ ഒരുസൈഡ് ആ പുല്ല് ഫുള്ളും പറച്ച്
ഉം
അപ്പ ആ മടി അങ്ങ് മാറ്റി വെച്ച് അതിന് തുനിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഓരോ വൃത്തിയായി
ഉം രണ്ട് സന്തോഷയി മടിയും മാറി വൃത്തി പരിസരം വൃത്തിയായി മടിയും മാറി ഉം പക്ഷെ പണ്ടുള്ള ആൾക്കാർക്ക് ഇ ഉം പണ്ടുള്ള ആൾക്കാർക്ക് പക്ഷെ ടൈം ഏ സമയം പോകാൻ വേണ്ടിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാരുന്നു പടി രാവിലെ ഇറങ്ങിയ അവരുടെ പണിക്കുപോവറ് ക്ക് മടിമില്ല കാര്യങ്ങളും ഇല്ല ഒന്നുമില്ല അവരവിടെ പോയി അവരുടെ കാര്യങ്ങളും കഴിഞ്ഞ് പണീം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവടെ സമയം ചിലവാക്കന്നെ എവിടെയാ ചെറിയ ചെറിയ കടതി കളിൽ ഒരു കാലി ചായയൊക്കെ അടിച്ച് അവിടെ ഇരുന്ന് അല്ലെങ്കിൽ മറ്റേ കലിങ്ക് ഇപ്പൊ കൈ കൈവരിത്തോടിന്റെ സൈഡിലുള്ള കലങ്കുകളും വയന ശാലകൾ അവിടേക്കെ ഇരിന്നിട്ടാണ് അവരഒരെ കാര്യങ്ങളൊക്കെ ചെ ഇപ്പോഴത്തെ പിള്ളേരോട് ഒന്ന് പൊറത്ത് കളിക്ക അല്ലെങ്കിൽ ഇപ്പഴൊക്കെ പിള്ളേരെ എന്താ ചെയ്യെണന്ന് വെച്ച വണ്ടിയിള്ള പിള്ളേരാണെങ്കി വണ്ടി എട് എടിത്തിട്ട് ഉ കൂട്ടുകാരുമായിട്ട് കറങ്ങാൻ പോവ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്ക സിനിമക്ക് പോവ അതൊക്കെയാണ് ഇവരുടെ പരിപാടി പക്ഷെ മ് അല്ലാത്ത ഒരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നോക്ക് ഫോണിലാ അത് അവര് അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടിയാ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഏഹ് ഒന്ന് എന്നെഴുന്നേറ്റ് പോട അല്ലെങ്കിൽ ഒന്ന് കളിക്കാൻ പോ അല്ലെങ്കിൽ നീ അവിടെ വരെ ഒന്ന് പോയിട്ട് വ അല്ലെങ്കിൽ ഒന്ന് നടന്നു പോയിട്ട് വാ അത് ഒന്നും ചെയ്യില്ല അതൊക്കെ അവർക്ക് മടിയാ അങ്ങനെ ഉള്ള കുട്ടികളാ അവരവരുടെ സു സ്വന്തം കാര്യങ്ങള് ചെയ്യാൻ പോലും മടിയുള്ള കുട്ടികളെയും പറഞ്ഞിട്ട് കാര്യം ഇല്ല വലിയ വലിയ ആൾ അവരും മടിയിലേക്ക് മാറിത്തുടങ്ങി കാരണം ഇപ്പം മണിക്കൂറ് റോളംഇരുന്ന് കുത്തിത്തോണ്ടാൻ ഒരു സാധനം ഉണ്ട് അതിന്റാത്ത് എല്ലാ കാര്യങ്ങളും ഫോണുകളില് എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും അ് അപ്പം അങ്ങനെ വരുമ്പഴുത്തേക്ക് നമ്മുക്ക് സ്വാഭാവികം ആയിട്ടും നമ്മൾ എന്താക്കും ആ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് കാമേ അപ്പോ ആ ഇരി രിക്കുയ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കണ്ടു അപ്പം കേട്ടു നോക്ക സൗണ്ട് കേട്ടു അപ്പം അത് എന്താണെന്ന് നോക്കി ആ നോ ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ട് ഫു അല്ലല്ലോ ചെയ്യുന്നത്
ഇല്ല ഇല്ല പിന്നെ തച്ചിൻ ഇരുന്ന് ആ പേര് നോക്കും
ഉം അപ്പോ വാട്സ്ആപ്പ് മൊത്തം ഒന്ന് പരുതി അത് കഴിയുമ്പോ നേരെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയി അവിടെ ഒന്ന് പരിധി പിന്നെ ഒന്ന് ഫേസ്ബുക്കിലേക്ക് പോയിപിന്നെ യൂട്യൂബിലേക്ക് പോയി പിന്നെ അപ്പംപോയി പോയി പോയി വരുമ്പോൾ സമയം എത്രയായി സമയം ചിലപ്പോ ഉച്ചയാകും ചിലപ്പോ വൈകുന്നേരം ആകും ഉം അപ്പോ പിന്നെ എല്ലാ കാര്യ മെഷീൻസ് ഒക്കെ ആയതുകൊണ്ട എല്ലാർക്കും മടികൾ ആണല്ലോ ഇപ്പം അരയ്ക്കാൻ മിക്സി പിന്നെ
തുണി കഴുകാൻ വാഷിംഗ് മെഷീൻ ഇപ്പം പാത്രം കഴുകുക ത്രം വരെ കഴുകാൻ മെഷീൻ ഉണ്ട്
ഉണ്ട് വീടുകളിലേക്ക് എത്തിയിട്ടില്ലന്നേ ഉള്ളൂ
ചില വീടുകളിൽ ഉണ്ട് ചില വീടുകളിൽ ഉണ്ട്
ഉം
ഉം ചില വിടുകളിൽ ഒകൈ ഉണ്ട് കാശ് ഉള്ള വീടുകളിലൊക്ക ഉം ഒണ്ട് സംഭവം
ഉം ഇപ്പം മിക്സി അകത്തിട്ടട്ട് എന്തെങ്കിലും ഒരു സാധനം പൊടിക്കുന്ന കാര്യം തന്നെ മടിയാ മക് ഇണ്ട് അതിനത്ത് സാധനം ഇ റ്റ് വെച്ചിട്ട് ഏഹ് നമുക്കൊന്നിട്ടിറ്റ് ഒന്ന് ഒന്ന് അത് കറക്കി കൊടുത്താ മാത്രം മതി പ്പ ക്ഷെ അതത്രയും ചെയ്യുന്നില്ലല്ലോ ഉം ഭയങ്കര മടിയ എല്ലാത്തിനും അതെ എല്ലാ കാര്യത്തിനും അതെ ഉം മടിയോ മടി പക്ഷെ വേർരു ക വേറൊരു കാര്യം കൂടിയ്ണ്ട് പ്പോ രാവിലെ തൊട്ട് എ എ ഇപ്പം എന്താ പറയാ കൂടുതലു ആൾക്കാരും ജോലിക്ക് പോകുന്നവരായത് കൊണ്ട് അത് രാവിൾത്തെ ഒരു ഓട്ടപ്പാച്ചില്ലാവരും ട്ടാ ഒര് ജോലീം ചെയ്ത് പോയിട്ട് വന്ന് പിന്നെ ഏഹ് ജോലി സൽത്ത് പോയിട്ട് ആ ഒരു വർക്കും കഴിഞ്ഞ് വന്നിട്ടാരിക്കും പിന്നെ അടുത്തത് ഇതാക്കാ അടുത്ത് ജോലിയിലേക്ക് കേറുക പ്പൊ വർക്ക് അതിന്റേതായിട്ടൊള്ളേ എന്താ പറയാ കൊറച്ചേരം ഇരിക്കുമ്പം ചെലപ്പാ ക്ഷീണോം കൊണ്ടുള്ള മടി വെരാം ആഹ് മൻസ്സില് അല്ലാതെയുള്ളെ ഏ എന്തേലും കാര്യങ്ങള് സ്റ്റെട ടെൻഷനോ അങ്ങനെയെക്കെ എന്തെങ്കിലും കാര്യം കൊണ്ടാ പിന്നെ ചെയ്യാം എന്നൊള്ളോരു മടി ഇണ്ടാവാ രാവിലത്തെ ഓട്ടപ്പാച്ചിലും അതുകൊണ്ടുള്ളൊരു മടിയിണ്ടവാം
ഉം
ആഹ് കൊരേ കാര്യങ്ങള് പോകുന്നത് അങ്ങനെയെക്കെയാണ് അക്ഷെ എന്നാലും നെന്നാലും നമ്മള് ഒരു കാര്യത്തില് അത് എനിക്കിന്ന് പോണം അല്ലേ ഇന്ന് എനിക്ക് മടിയാണ് രാവിലെ എണീക്കുമ്പോ എനിക്ക് പോകാം മടിയ എന്നും വിചാരിച്ചിട്ട് നമ്മളി രുന്ന് കഴിഞ്ഞാ എന്താ പറയാ നമുക്ക് നാളത്തേക്കുള്ള കാര്യങ്ങള് നമ്മള് ചിന്തിക്കുന്ന നമ്മള് സ്വാഭാവികമായിട്ടും എന്തെയ്യും എഴുന്നേറ്റ് പൊയ് പോകും അതാണ് ഇവിടെ സംഭവിക്കു എന്നത് ഉം ഉം ഓഹ് എല്ലാത്തിനും നമ്മള് നമ്മള് മനസ്സിലൊന്ന് വെച്ച്ഴിഞ്ഞാ നമൊക്ക് നടക്കും പക്ഷെ നമ്മള് മനസ്സ് വെക്കില്ല അന്നാ നമക്ക് ഇശ്ശപ്പെട്ട ചെല കാര്യങ്ങൾക്ക് നമ്മള് മനസ്സ് വെക്കുവേം ചെയ്യും നേടിയെടുക്കുംങ്കി അങ്ങനെയാണ് കാര്യങ്ങൾടെ കെടപ്പ്
ഉം മടിയക്ക മാറ്റി വെക്ക്യാ
മടിയക്കെ മാറ്റി വെക്കാ നമുക്ക് വേണ്ടീട്ട് നമ്മള് ഹെൽത്തിയാകുക നല്ല ഹെൽത്ത് മനസ്സ് ത്തിനുടമയാകുക
ഉം ഓക്കെ ശെരിയായ ഓക്കേ